ആ എന്താ പരിപാടി ഓ സുഖം ന്താ പരിപാടി
ഹ ഹാ പരിപാടി പ്രത്യേകിച്ചൊന്നുല്ല നിങ്ങള്ങ്ങനെ കുട്ടൃളെ പഠിപ്പിക്കാങ്ങനെ
ആ ആ ഓക്കെ
ഉം ഉം ഓ ഭക്ഷണംണ്ടാക്കി കഴിച്ച്
ആണോ നേർത്തെ കഴിച്ചെല്ലാം കഴിഞ്ഞല്ലേ
ആ ഞങ്ങക്ക് നോമ്പാണല്ലോ ന്ന്
ഓ ആ ശരിയാൺലോ ലേ മുഹത്തിന്റെ നോമ്പാ ആ ഓർമ്മയ്ണ്ട് ഓർമ്മയ്ണ്ട് ഉം ഉം ഉം ഉം ഉം ഉം ഓ ഇൽ ഭഷണണ്ടാക്കാൻ പോക്ന്ന് ചോറൊക്കായി ചോറും കറിയായി എനിക്കിനി ചപ്പാത്തി എന്തേലൊന്ന്ണ്ടാകണം ണ്ടാക്കാൻ പോകുന്നേ ഉള്ളു ഉം ഹാ വയ് ണ്ടാക്കണം കൊറ്ച്ചൂടി കഴിഞ്ഞിട്ട് വേണണ്ടാക്കാന്നറ്ഞ് നിക്ക കഴിക്കാൻ നേരാവുന്നത് കൊണ്ട് കറിന്ന് ചിക്ക് ക്കം വാങ്ങീട്ട്ണ്ട് ഉം നോമ്പായിട്ട് ഏ കൊറേ ഫുഡൊക്കെ ണ്ടായിന്നല്ലേ വീട്ടില് അസ്സ്ണ്ട് അസ്സ്ണ്ട് അമ്മയ്ണ്ട് ആ അമ് അമ്മയ്ണ്ട് മോള്ണ്ട് അവിടെ ആരൊക്കെള്ളേ അല്ല അവക്ക് പത്തു മാസേയിട്ടുള്ളു ആ ഒരാളെള്ളു
ആ ആ ഇവിടെമ്മണ്ട് രണ്ട് കുട്ടേളുംണ്ട്ൻക്ക്
ആ ഒരു ക്ലാസ്സ് പോണ് ണ്ടാവുലേ
ആ ഓല് ക്ലാസ്സ് പോണ്ട് ഇന്ന്പ്പോ സ്കൂൾ ലീവായിരുന്നല്ലോ ഇനിയിപ്പോ നാളെ പോകണം
ഓ നാളെപ്പ ഇന്ന് ഇന്ന്പ്പോ സുഖായിരുന്നല്ലോലേ
ആ എല്ലാവർക്കുല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ലീവാണ് പൊതുവേ ലീവാണ് ശനിയാഴ്ചേണ് ക്ലാസ്ടുക്ക ണ്ടാവല്
ഓ ഇന്നപ്പോ സുഖായിട്ടൊന്ന് ആ ഇന്നൊക്കെ റെസ്റ്റ്ട്ടേണ്ട ദിവസല്ലല്ലേ
ഉം സ്പെഷ്യലൊക്കെണ്ടാക്കൊ വീട്ടില്
ആഹ ഉണ്ടാക്കൂ ഓ
ആ കറിയോ പാചക കറിയോ ഉം
പതൊക്കെ ചെയ്യും ചെറിയ രീതി എന്തായിട്ടൊന്നും ചെയല്ലല്ല നില്ല
ആഹ ആഹ
ഉണ്ടാക്കും അത്യാവശ്യൊക്കെ വീട്ടിൽ തന്നെ പരീക്ഷണൊക്കെ വീട്ടില്
ആള് വേണം എന്നാ നമമ്മക്കക്കെ ഉണ്ടാക്കാന ഒരു ഇൻറസ്റ്റ് ഉണ്ടാവോ ഹലോ ഹലോ ഹലോ ഉം ആ